എന്ന
ഹലോ
ഹലോ
ആഹ കേൾക്കണില്ലേ ഉ
ഹലോ ആ കേൾക്കാമ
എ സൗണ്ട് കുറവുണ്ടല്ലോ
ആഹ സൗണ്ട് കുറവണ്ട് എന്തൊക്കെയണ്ട് വിശേഷം ഹലോ കേക്കാമോ?
എന്ന സൗ വലിക്കല ആ അവിടെ ഫുൾ റേഞ്ച് ഉണ്ട് പുറത്താണോ പൊറത്താണോ
ആഹ് പൊറത്താ
ആ വണ്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നു
ആ ഞാൻ പുറത്തൊരു കടയില് നിൽക്കുന്നു
ആഹ ഓക്കെ
ഉം അല്ല ഞാാന ഒരു തുണിക്കടയില നിക്കുന്ന
ആ ആണോ ഇപ്പം ഫ്രീ ടൈം
ആഹ അപ്പം അപ്പ ആളില്ല അങ്ങനെ തീരാൻ സംസാരിക്കാന്ന് വിചാരിച്ചു പിന്നെ എന്തൊ
മഴയൊന്നുമല്ല മഴ കഴിക്ക ആഹ നല്ല നല്ല വെയില ഇല്ല മഴയില്ല അങ്ങനെ
ആഹ ആഹ ഇവിടെയൊക്കെ നല്ല വെയിലായിരുന്നു മക്കളൊക്കെ ഉണ്ടല്ലേ സംസാരം കേൾക്കുന്ന് കൊച്ചു മക്കളാ
ആഹ കൊച്ചുമക്കളാ ഒരാൾ എൽ കെ ജി ആണ് ഒരാൾ അംഗൻവാടി പോണ്
ആ മോളും മോനാ
അല്ലാ രണ്ടും മോളാ
ആ മ്മ്
അപ്പൊ എപ്പഴാ ഡ്യൂട്ടി കഴിയല്
എന്തോ
ഡ്യൂട്ടി എപ്പളാ കഴിയാ
ഡ്യൂട്ടി ഒൻപതു മണിയാവും
ആ ഒമ്പത് മണി ആായൽ പിന്നെ വണ്ടി വണ്ടി
ഇല്ല മ്മ് ഞങ്ങള് അ ജങ്ഷനിൽ തന്നെയാണ് ഞങ്ങൾ ജങ്ഷനിൽ തന്നെ
ആ പിന്നെ ഫുഡൊക്കെ ഫോഡൊക്കെ കൊണ്ടുപോവലാ
ആഹ ഫുഡ് രാവിലെ കൊണ്ടോരും ഇല്ല്യാ രാവിലെ കൊണ്ടോരും
ആ ആ ആകെ ഒരു സ്റ്റാഫേ ഉള്ളു വേറെ ആരും ഇല്ലേ അല്ല രണ്ട് മൂന്ന് പേരുണ്ട് ആ ആ
പിന്നെ വേറെ എന്തൊക്കെയാ
വേറെ എന്താ അങ്ങനെയൊക്കെ പോണ്
ഫുഡ്‌ടൊക്കെ കഴിക്കാറായോ
ആ കഴിക്കാറായിട്ടുണ്ട് ടൈം ആയല്ലോ ഒമ്പത് മണി ആയില്ലേ ആവാനായില്ലേ ആ മക്കളെയൊക്കെ ഉറക്കണം ആ ഒമ്പതു മണിക്ക് ഉറങ്ങും ആ
ആ ആ
രാവിലെ എണീറ്റോ പോവും വേണ്ടേ സ്കൂൾ നഴ്സറി ഉണ്ടല്ലോ മ്മ് അപ്പോ എങ്ങനെ നിങ്ങളെ മക്കളൊക്കെ
മ്മ് ന്റെ മോൻ പത്താം ക്ലാസ്സില് മോള് എട്ടാം ക്ലാസ്സില്
ഉം അപ്പോ ഓരോക്കെ വീട്ടിൽ ഒറ്റയ്ക്കാ
അല്ല അല്ല ഉമ്മയും വാപ്പയുംണ്ട്
ആ ആ അവിടെ അടുത്ത് തന്നെ സ്കൂളൊക്കെ
ആ സ്കൂളൊക്കെ തൊട്ട് അടുത്താണ് എല്ലാം വീട്ടിന്റെ നാല് നാല് വശത്തായിട്ടുണ്ട്
ആ ആ അത് സുഖയല്ലോ അല്ലെ സൗകര്യങ്ങളൊക്കെ മ്മ് രാത്രി ഫുഡ് കഴിച്ചോ രാത്രിക്കത്തെ
രാത്രി ചെന്നിട്ട് വൈകി ആ വീട്ടിത്തിട്ടായി ചോറ് കഴിക്കയേ പിന്നെ വീട്ടിലെങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ടോ അതോ പുറത്തു നിന്ന് വേടിക്കോ
ആ പുറത്തുന്ന് മേടിക്കില്ലാ അവിടെ കാര്യമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് ചെറുതായിട്ടൊക്കെ പയറ് അങ്ങനെ വഴുതര അങ്ങനത്തെ സം വെണ്ടക്കൊക്കെ
ആ ആ
പിന്നൊക്കെ പൊറത്തുന്ന് മേടിക്കും
ത പണിയ എടു ഇവിടെ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഉണ്ട് പച്ചക്കറി ഉണ്ട്
ഇണ്ടാകറുണ്ട്
ആ പയർ, പാവക്കാ, പച്ചമളക് അങ്ങനെ ചെറിയ ചെറിയ ഒരു ദിവസത്തേക്കുള്ള കറിക്കുള്ളതൊക്കെ കിട്ടാറുണ്ട് ച്ഛ്
അങ്ങനെ അവിടെല്ല എല്ലാവരും അങ്ങനെയാണ് ചെയ് ഉണ്ട കുന്ന ആൾക്കാരാ
അല്ല അങ്ങനെയല്ല നമ്മളെ വീട്ടില് വീട്ടിന്റെ മുറ്റം സൗകര്യള്ള സ്ഥലത്തൊക്കെ എന്തെങ്കിലും ഒക്കെ നട്
ആ
അങ്ങനെ യാത്രയൊക്കെ പോവാറുണ്ടോ
യാത്രയൊക്കെ പോവലുണ്ട് ഇടയ്ക്ക് പോവും വീക്കൻഡിലൊക്കെ പോവും
ആ എവിടെ ഇപ്പം അവസാനം പോയ എവിടാ
അവസാനം പോയത് മൈസൂര് രണ്ട് ഈസം നിന്നിട്ട് പോന്നു ചെ അടിച്ചത് എന്നവാ പിന്നെ മക്കളൊക്കെ ഗവണ്മെന്റ് സ്കൂളിലാവൂല്ലേ അവർക്ക് ഫുഡൊക്കെ കൊണ്ടോണ്ടേ ഫുഡൊക്കെ കൊണ്ടോണ്ടേ പോകുമ്പോത്തന്നെ ഒക്കെ ആവേണ്ടി വരൂല്ലോല്ലേ
ആ എല്ലാം രാവിലെ ഒരുമിച്ച് ആ രാവിലെതന്നെ ഞാന് പത്ത് മണി
ഹലോ
ഹലോ കേക്കാമോ
ആ കേൾക്കുന്നുണ്ട്
ആ ആ അതേയോ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും
ആ പിന്നെ
മക്കളൊക്കെ എന്തരു പറയുന്നു
ഇവിടുണ്ട് ഇങ്ങനെ അങ്ങട്ടങ്ങട്ട് കളിക്കാണ് ആ കുസൃതിയന്നെ ഉള്ളു
അടി കൂടോ രണ്ട് പേരും കൂടെ
ഏ രണ്ടും സെയിം ഏജ് ആയൊണ്ടേ
ഏ എരട്ടോളാ അല്ലേ
ഇരട്ടകളല്ല പക്ഷേ ഒരു വർഷം ഒരു വർഷം ഡിഫറൻസേ ഉള്ളു
ഓ അത്രയേ ഉള്ളു
അപ്പൊ ഇരട്ടകൾ ആ ഇരട്ടകളെ പോലെ തന്നെയാണ്
ആ ആ
അടി കൂടാ
വേറെ ആളുണ്ടോ നോക്കാൻ
ഇല്ല ആ ഇവിടെ ഇമ്മണ്ട് വീട്ടിലും കൊറേ ആൾക്കാരുണ്ട്
ആ
നീ വീട്ടിലൊറ്റക്കാ
അല്ല അല്ല ഉമ്മ വാപ്പ സഹോദരൻ സഹോദരന്റെ വൈഫ്
ഓ കൊറേ ആളുണ്ടോ ആ വീടെടുത്ത് പോയിട്ടൊന്നില്ല അപ്പോ വീടെടുത്ത് പോയിട്ടില്ല വേറെ വീട്ടിക്ക് മാറൂല്ലേ ആ
പിന്നെ പ്ലാനുണ്ട്
ഉം ഉം
ഉടനെ ഇല്ലാ
പിന്നെ അവ്ടെ ഉള്ളോരൊക്കെ ഒമ്പത് മണിക്കാ പോവാ സ്റ്റാഫൊക്കെ ആഹ് എല്ലാരും ഒമ്പത് മണിക്ക്
ഒരാള് പോയി ആഹ് ഇനി രണ്ട്പേരുണ്ട്
രാവിലെ എപ്പളാ താെടങ്ങാ പത്ത്മണ്യോ?
ആഹ് പത്ത് അല്ല ഇവിടെ എട്ടരക്ക് കട തോറ - അപ്പം ഞാൻ വരുന്ന സമയം പത്ത് മണി
ആഹ് ആഹ്
പിന്നെ
പിന്നെ കറിയൊക്കെ എങ്ങനെ ഒണ്ട് കറി ചിക്കൻ കറിയുണ്ട് ഉപ്പേരി ഒണ്ട്
ആഹ് രാത്രി എല്ലാരും ചോറ് ആ കഴിക്കാറ്
ആ അതെ എല്ലാരും ചോറാണ് അവിടെ ചപ്പാത്തിക്കാര ഇവിടെ അങ്ങനെ ഒന്നും ഇല്ല ചപ്പാ - ആഹ്
ചോറ് ആണ് ഇഷ്ടം പിന്നെ എന്തെങ്കിലും വേണോങ്കില് ഒരു ദെവസം എന്തനെങ്കിലും കഴിക്കണോന്ന് തോന്നുമ്പോ പുറത്തിന്ന് എന്തെങ്കിലും വാങ്ങിക്കും
ആഹ്
ഇത്രേയുള്ളു
അല്ലാതെ ചപ്പാത്തിക്ക-
അല്ല അങ്ങനെയല്ല രാത്രി മിക്കവാറും എല്ലാർക്കും ചോറ് കഴിക്കാനാണ് ഇഷ്ടം
ആ പിന്നെ ഷുഗർ അങ്ങനെ- ഉണ്ടാവുമ്പോള്ളാണല്ലോ ചപ്പാത്തി ആഹ് ആഹ് ആ ഇവിടെയ് അങ്ങനെ അല്ല എല്ലാവർക്കും ചോറ് വേണം
പിന്നെ
പിന്നെ എന്താ പോണ് റോഡ് സൈഡ് ആയാ പ് വീട് ആ മെയിൻ റോഡല്ല ഇപ്പൊ വെട്ടുറോഡ് ആ ആ കൊറച്ച് ഉള്ളിലോട്ട് എന്നാലും എല്ലാ സൗകര്യവും ഉണ്ട് അങ്ങനെ അങ്ങധ ങ്ങക്കെ മദ്രസ സ്കൂളൊക്കെ ആയിട്ട് അല്ലതുംണ്ട് ആ ആശുപത്രി പോണം ടൗണ്ക്ക് പോണം പിന്നെ വണ്ടി സൗകര്യം ഒള്ളൊണ്ട് എളുപ്പാണല്ലോ അപ്പോ എല്ലാടത്തും വണ്ടി ണ്ടല്ലോ
അവടെ എങ്ങനെ ഷോപ്പില് ആളൊക്കെ വരല്
ആഹ് ചെല ദേവസങ്ങളില് ആഹ് ചെല ദേവസങ്ങളില് ആളണ്ട് ചെല ദേവസം
ആഹ് ടെക്സ്റ്റൈൽസാണോ
അതെ അതെ ടെക്സെസ്സ് ഫാൻസി ഫുഡ് വെയർ എല്ലാം ഒണ്ട്
ആഹ്‌ വേ നിന്നിട്ടുള്ള ജോബല്ലേ നല്ല നിക്ക് ഫുൾ ടൈം നി ക്കണ ജോബാലെന്ന് പറയാ
ഒള്ളത്കൊണ്ട് കൊഴപ്പല്ല
ഏഹ് അതുകൊണ്ട് പിന്നെ കൊ സ്ട്രെസ് ഇണ്ടാവില്ല
ഇല്ല ഇല്ല തെരക്ക് നമ്മ സീസൺ സമയത്തേ ഒള്ളു വല്യ ബുദ്ധിമുട്ട് അല്ലാത്തപ്പം നമുക്ക് ഫുൾ ഫ്രീഡവാണ്
ഏഹ്
ഹലോ
അല്ല ആക്കൊണ്ടിരിക്ക ഇല്ല അങ്ങനെ പറഞ്ഞൂട
ഹലോ
കേറി ഇരുന്നിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല ഇ നേരെ ഇരുന്നിട്ടണ കൊഴപ്പില്ല